ആഹ് താനേച്ചി
ഉം ഹും ഫുഡ്ഡൊക്കെ കഴിച്ചാ?
ഇഡലീം സാമ്പാറും കഴിക്കാം.
അയിനുച്ചക്ക് ഇഡലിം സാമ്പാ
രാവിലെ കഴിച്ചില്ലായിര്ന്ന് ഇപ്പളാ കഴിക്കുന്നേ.
ആഹ് ആഹ് കൊള്ളാം അപ്പൊ ഇനീപ്പുച്ചക്കത്തെ വൈന്നേരം കഴിച്ചാ മതിയല്ലോ.
ഉച്ചക്കത്തെ വൈന്നേരം കഴിക്കണ്ട വൈട്ട് കഴിക്കാ
ഇയ് ഇത്രും നേരം ഫുഡ് കഴിക്കാതെന്തെടുക്കുവാരുന്ന് രാവിലെ മുതല്
ഞാനിപ്പ രാവെ കഴുപ്പ് കൊറച്ച് രാവിലെപ്പങ്ങനെ കഴിക്കാറില്ല.
ഡയറ്റിലാണോ അധിക ഡയറ്റ് എടുക്കാനൊന്നും ഇല്ലല്ലോ.
ഏ
അല്ല ഡയറ്റിലാണോന്ന് ഡയറ്റെടുക്കാനൊന്നും ഇല്ലല്ലോന്ന്.
ഓ ഡയടറ്റാ
എന്തെടി ഇനിയും കൊറഞ്ഞാ കാണാൻ പോലും ഒണ്ടാകത്തില്ല.
ഞാൻ വണ്ണം വച്ചെന്നേ എല്ലാരും പറഞ്ഞ് ഞാൻ വണ്ണം വെച്ചന്ന്, അതിന ഞാനീ കൊറയ്ക്കുന്നു പക്ഷെ അന്നിട്ട് അന്നട്ടും അങ്ങോട്ട് ആകുന്നില്ല.
ആശോ
ഓ എന്നെയ്യാനേ ഇപ്പതുകൊണ്ട് ആഹാരെക്കെ കൊറച്ച്.
വണ്ണം കൊറക്കാനുള്ള ശ്രമത്തിലാ-
അതെന്നേ അങ്ങോട്ട് വണ്ണം കൊറയുന്നില്ല അതോണ്ട് ഇനിപ്പോ രാവിലെത്തെ ഭക്ഷണൊന്നും കഴിക്കാറില്ല ഉച്ചയ്ക്ക് ഏഹ് കഴിക്കും വെെകീട്ടും കഴിക്കും. പക്ഷെ ചോറൊരു നേരം ഒരു നേരം കഴിക്കുന്നുള്ളു പക്ഷേ കൊറയുന്നില്ല ഒറ്റട്ട്
ഒരുപാട് വണ്ണവൊന്നും ഫോട്ടോയിലൊന്നും ഇല്ലല്ലോ അയിന്.
ആഹ് പഴയ ഫോട്ടോയും ഇപ്പത്തെ ഫോട്ടോയും തരാം അപ്പൊ മനസ്സിലാവും വണ്ണം വച്ചോ ഇല്ല്യോന്ന്.
പണ്ടത്തെ ഫോട്ടോയിക്കാത്ത് നോക്കുമ്പോളേ ഒറ്റടിയ്ക്ക് മനസ്സിലാവും വണ്ണം വെച്ചെന്ന്. ശരിക്കും വണ്ണം വച്ച് അതുകൊണ്ട് പക്ഷെ ഡൈറ്റിങ് പക്ഷെ ഏക്കുന്നില്ല.
എല്ലാ വഴിയും നോക്കുന്നുണ്ട് കൊറയ്ക്കാൻ വേണ്ടി, പിന്നെ പണിയണം അത് ശരീരാനങ്ങുകേം ചെയ്യണം.
ശരീരനങ്ങി പണി ചെയ്യുമ്പോ വണ്ണം കൊറയും
ഉം
ഞാനൊക്കെ വെക്കാൻ വേണ്ടി ഇവിടെ തലകുത്തി മറിയുന്നു
ഓ വെക്കാൻ വേണ്ടി ഞാൻ വെച്ച എനിക്കും വെക്കണോന്നുള്ള ആഗ്രഹമാ പക്ഷെ വെച്ച് കഴിഞ്ഞപ്പോ തന്നെപ്പവണ്ണം കൊറക്കാനാ നോക്കുന്നേ.
ആഹ് കൊള്ളാം ഞാൻ വണ്ണം ഇല്ലാഞ്ഞിട്ടൊന്ന് വണ്ണം വെക്കാൻ വേണ്ടീട്ട് ഇവടെ പരിശ്രിച്ചിട്ടൊന്നും നടക്കും ഭാവിക്ക്
ഏഹ്
കാവ്യയ്ക്ക് നല്ലവണ്ണാ.
ഉം പക്ഷെ ഫോട്ടോയീ കാവ്യയ്ക്ക് അത്ര വണ്ണ ഇല്ലാ തോന്നും.
ആഹ് ആഹ് നല്ലവണ്ണോണ്ട്.
പക്ഷെ ഫോട്ടോയില് വണ്ണവില്ലാത്ത പോലെ തോന്നുന്ന്
ആഹ് കൊള്ളാം നല്ലവണ്ണാണ് കൊറക്കാനും നോക്കുന്നില്ല ഒള്ള മന്തിയെല്ലാം അടി ച്ച് കേറ്റിക്കൊണ്ടിരിക്ക്യാ പിന്നെ
എപ്പളും മന്തിയാണോ?
മന്തി തന്നേ മാ
മന്തി കഴിക്കും ബോറടിക്കത്തില്ലേ?
അതെ അതെ വല്ലപ്പഴും കൂടിയൊക്കെ ഒർണ്ണം കഴിക്കുന്നത് നല്ലത്.
ഓ വന്നാല് എന്നൊന്നും കഴിക്കുമ്പത്തേനും മടുക്കത്തില്ല.
എപ്പഴും കഴിമ്പോ മടുക്കും ആരാണേലും മടുക്കും.
ഉം ഇവിടെഞങ്ങളെന്നെയാണെലും മി അതച്ച് ഞങ്ങൾ ഇന്നും മന്തി മേടിച്ചാൽ തന്നെ നാളത്തേന് വെച്ച് ഇ ഞങ്ങക്ക് കഴിക്കത്തില്ല ഞങ്ങളാരും
ഉം
അതുപോലെന്നെ ബിരിയാണിഇവിടെവെച്ചാലും ഇന്ന് വെച്ച്തീർക്കാമെങ്കിഓക്കെ കൊഴപ്പില്ല നാളത്തേനുംവെ വെച്ചൊണ്ടാരുംകഴിക്കത്തില്ല വേസ്റ്റ്ക്കി ഞങ്ങൾ കളയുക ചെയ്യുന്നേ
ആഹ് ആഹാ അങ്ങനാരുംകഴിക്കാറില്ല വന്തിയും വീട്ടിലുംമേടിച്ചാലും അന്നേരംകഴിക്കും പിന്നെകഴിപ്പൊന്നുംല്ല
ശീതങ്ങനെയല്ല മേടിച്ച് വെച്ചപിറ്റേദിവസവുംകഴിക്കും ചൂടാക്കിയാണ്
ഉം ആകൊച്ചിന് വതണൊകൊട്
കൊച്ചുംകഴിക്കും കൊച്ചിനുംചോറൊന്നുംവേണ്ട കൊച്ചിനുംഇതൊക്കെയാണ്ഇഷ്ടം
മന്തിക്കെയാണോ ച്ചരെ കെ എഫ് സിയുടിംമേടിച്ചുകഴിക്കാൻപറ ഹലോ ഹലോ കേ കേക്കാവേച്ചി ഒരു കെ എഫ് സി മേടിക്കാവോന്ന്ചോയിച്ച് അതൂടിം കഴിക്കാണെ കൊഴ
അവള് അവള് അതുംമേടിക്കും ചെലപ്പോ.
ഇങ്ങനെയെന്നുല്ല ഞങ്ങക്കെന്താണേലും കഴിച്ചാമതി.
ആഹ് ഞാനിവിടെ ഓരോന്ന് പേടിക്കിലേന്തൊരു ബഹളാന്നഹ് കൊച്ചിങ്ങക്ക്ത് മേടിച്ച് കൊടുക്കാതെ അഴിക്കാവുന്ന് പറഞ്ഞ് എന്നും ബഹളാ
ഇന്നലെ വീട്ടീ എന്റെ മകൻ കടന്നാണ്ട് അ എന്നോ നിലവിളി അപ്പ ഇന്നലെ ഞങ്ങള് വൈകിട്ട്ന്ന് നമ്മക്കന്തെങ്കിലും ഫുഡ് വാങ്ങിക്കാന്നും പറഞ്ഞ് പൊറത്ത് വയിച്ച് പൊറോട്ട വാങ്ങിച്
ആഹ്
പൊറോട്ട വാങ്ങിച്ചു വീട്ടീകൊണ്ട് വന്നില്ല ഓനന്നേരം മന്തിവേണം.
ഉം
കിട്ടിയെ പറ്റൊള്ളു അവിടെകടന്ന് കാറി കൂവി ഭയങ്കരവളം ഞാൻ പറഞ്ഞ് ഇപ്പ ഇത് കഴി അത്കഴിയ്മ്പോ വന്തിമെടീക്കാന്ന് പറഞ്ഞ് കെടത്തിഒറക്കി
ഉംഹ് ഇവിടെ അതന്ന്യയാ പിന്നെ ഞാൻ പാറഞ്ഞു ഇന്ന് വേടിക്ക പക്ഷെ പറയുമ്പളെ മേടിച്ച് കൊടുക്കത്തില്ല ഞാൻ ഇന്ന്പറ്റത്തില്ല നാളെ മേടിച്ചേരാം ഇന്ന് മേടിക്കാൻഉള്ള കാശില്ല അപ്പായ്ക്ക് ഓട്ടം ഇല്ലായിരുന്നു അങ്ങനെ ഇങ്ങനെയാ അതൊക്കെ പറഞ്ഞ് ഞങ്ങള് പിന്നെ അവിടം കൊണ്ട് നിർ പിന്നെ ഒന്നുമില്ല ഞങ്ങള് ലാസ്റ്റ് പറിം ഫീസ് അടയ്ക്കണോ ഭഷ്ണം വേണോ?
ഹ്ഹാ ഹഹഹഹ
ഫീസ് ഉണ്ടല്ലോ സ്കൂൾഫീസ് അടക്കണൊല്ലോ അപ്പൊ ആഹ് ഒരാക്കാണ പിന്നേം പോട്ടെന്ന് വെക്കാ രണ്ട് പെ കൂടി ആറായിരം രൂപയോളം വരും. അപ്പൊ തന്നെ ഞങ്ങള് പറിം ഒന്നെങ്കി ഫീസ് അടയ്ക്കാം ഇല്ലേയ് നീപറയ്ന്ന ഭക്ഷണം വേടിച്ചരാ പക്ഷെ ഞങ്ങളോട് പിന്നെ ഫീസ് അടയ്ക്കാൻ പറയര്തന്ന് പറിം. പിന്നെ ആവേണ്ട ഫീസ് അടച്ചാമതിന്ന് പിന്നെ പായും.
അത അവിടം കൊണ്ടന്നെ തീരും
അല്ല നല്ല കാര്യ പറയണമേടിച്ച് കൊടുക്കുന്നാണ് ഏറ്റവുംവലിയ കൊഴപ്പം.
ഉം
വീട്ടിഅങ്ങനെയല്ല വീട്ടി ഞാനിതക്ക് വഴക്കിട്ടാലും ചേട് ണങ്ങനെയെന്ന പറയുന്ന സാനങ്ങള് പൈസ ഇല്ലേഇല്ല കാഡ്ഡാണേലും ചെന്ന് മേടിച്ചു കൊടുക്കും.
ആഹ് ഇവിടെ
ആഹ് എന്നിട്ട് പറയുന്ന എനിക്ക് കിട്ടിയില്ല എന്റെ പിള്ളേർക്ക് കിട്ടണം അവര് വാശി പിടിക്കരുത്. ഞാന് വഴക്ക് പറയും അതീതൊന്നും ശരിയല്ലന്ന് ഇങ്ങനെയെ വാശി പിടിച്ചുകൊണ്ടന്നില്ലെ ഒരു ദിവസം മേടിച്ച് കൊടുക്കാതെ വരുമ്പഴത്തേക്കു ആണ്
ഉം
ബഹളം കൂട്ടാൻ പോ
ഉം
ഉച്ചക്കത്തേക്ക് എന്നായിരുന്നു അപ്പൊ കറി?
ആഹ് ഉള്ളക്കിഴങ്ങ് മെഴക്ക്പെര്ട്ടി, സാമ്പാറ്, മീൻ വർ
ഉം അതൊക്കെ ഇനി വൈകുന്നേരം കഴിക്കും
ആഹ് അതല്ലാ എന്തോ?
അമ്മയന്നാ എടുക്കണ നമ്മക്
അമ്മയെ അമ്മ ഫുഡൊക്കെ കഴിച്ചിട്ട് കേയ്‌റി കെടക്ക്ന്ന് ഉച്ചയായില്ല ഇനിയിപ്പ എല്ലാരും കിടക്കവാ ഇനിയിപ്പോ ഒരു ഉമ് മൂന്നര നാളൊക്കെ ആവും ആഹ് ഇന്ന് ഓട്ടോ ഉണ്ടേ പോയേക്കോ ഉമ് അഹ് ഇരിക്ക വെയിലുണ്ട ച്ചി
ആ ഇന്നിപ്പ അത നല്ല വെയില
ഉമ് ഇവിടെയും വെയിലുണ്ടന്ന് മഴ
ഇന്നലത്തൊണ്ട് മഴക്കൊക്കെ ഏകദേശം ഒരു ശമനായി തോന്നന്ന്
ഉമ് പക്ഷെ കഴിഞ്ഞ പ്രാവശത്തെ വച്ച് നോക്കുമ്പോ ഈ പ്രശം അങ്ങനെ വല്ല്യ മഴല്ല
മഴയില്ല മഴ കുറവായിരുന്നു ഗ്യാപ്പിട്ടല്ലേ പെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും മഴയില്ലഞ്ഞല്ല
ഉമ് അതുവല്ല വെള്ളവും പോങ്ങുന്നില്ല ഈ പ്രാവശ്യം അങ്ങനെ കഴിഞ്ഞ പ്രശത്തേക്കാളും കഴിഞ്ഞ പ്രശക്കെ വെള്ളം പൊങ്ങിയിട്ട് എന്നും അവധി സ്കൂളിന്
ആഹ് ഇത്തവണ അവധിയൊന്നുല്ല
ഉമ് അത് മാത്രല്ല ഒരു മഴ പെയ്യുമ്പോഴേ അവധിയ ഇപ്പോൾ ഈ പ്രാശം തനാണെങ്കിലും മഴ പെയ്തിട്ടോ അവധി കൊടുക്കുന്നു ഇല്ല
പുതിയ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ
അതുകൊണ്ടായിരിക്കല്ലേ
അതുകൊണ്ടായിരിക്കും ഇനിയിപ്പോ അവധിയൊന്നും പ്രതീക്ഷിക്കണ്ട ന്ന് തോന്നുന്നു അല്ല കഴിഞ്ഞ പ്രാശ്യം മഴന്ന് കാണുമ്പോ തന്നെ പിറ്റേ ദിവസം അവധിയായിരുന്നു
ആഹ് പിന്നെ
വേറെന്തു പറയാണ് ഒന്നും നോക്കുന്നില്ലേ വർക്കൊന്നും നോക്കണില്ലേ
എല്ലാതി ജീവമ്മ കൊണ്ട് പാടാണെ ഏഹ് ള്ളത് കൊണ്ട് പാടാം അപ്പൊ കൊറച്ച കഴിഞ്ഞിട്ട് വല്ല നോക്കാന്ന് വെച്ച ക്ക്ണ ത് നടക്കത്തില്ല അതുപലെ പോയിട്ട് വന്ന് കഴിയുമ്പത്തേന് ഒന്നാം ക്ലാസ്ന്ന് പറഞ്ഞാലും പക്ഷെ ഭയങ്കര പാടാവും ഹോമ ഒത്തിരി ഉണ്ട് അത് നമ്മൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കണം പിന്നെ അതുപോലെ തന്നെ ആ ചിലതിനു തീരെ അനസരണി ല്ല ഇവിടെ ആരെയ പിന്നെ എന്നെ ഉള്ളു ഇച്ചിരി ഇങ്ങനും പേടിയേ ഉള്ളൂ എഴുതാൻ പറഞ്ഞേ എഴുതാൻ ഭയങ്കര മടി അവന്
ആഹ് അപ്പൊ പിന്നെ ജോലിക്ക് ഉടനെ പോക്ക് നടക്കത്തുംല്ല
പറ്റത്തില്ല. അതോട് പിന്നെ ഞൻ ഓർതു കൊറച്ച് കഴിയട്ടെന്ന് വെച്ചു ഇവന്മാർ ഒരു ഇതായിട്ടി പിന്നെ. പിന്നെ നമ്മളിപ്പം പോയിക്കഴിഞ്ഞാല് ഇവന്മാര് കൈവിട്ടു പോവും. ബേസിക്ക് കിട്ടാതെയൊക്കെ പോവും അ
എങ്കിലെ നടക്കത്തിള്ളൂ
ഉമ് ആ പഠിക്കാനിരിക്കുമ്പോ എന്തൊരു കരച്ചിലാണെന്ന് അറിയ്യോ അമ്മ ച്ചിയെ അപ്പായേ എനെ അടിക്കുവാണേന്ന് ആ വിളിക്കുന്നത്. എന്നിട്ട് ഇവര് എന്റെ നേരേ വരും. ഞാൻ പറഞ്ഞു എല്ലാ ഒരു രഷയില്ല ഞാൻ പഠിപ്പിക്കുക തന്നെ ചെയും.
ആഹ് ആഹ് അവര് കരയുന്ന കാണുമ്പോൾ.
വേണ്ട അത് വേണ്ട ചെമ്മീൻ ഇന്താണ്. ഉമ് പിന്നെ വേറെ ന്നാ ഹലോ ആഹ് പറഞ്ഞോ ചേച്ചി.
ആഹ് ഹാ ഹ്
ആഹ് അച്ചാച്ചൻ വന്നായിര്ന്നെ അപ്പൊ ഓട്ടം പോയിട്ട് വന്ന പ്പോ ആഹ് മീം മറക്കുന്നയ്ന്റെ കാര്യ ഞ്ഞഅപ്പൊ ഏഹ് കള്ളത്തിട്ടിയാർനെ. ഒരു പള്ളത്തി ഒരു വരാലുകുഞ്ഞിം കിട്ടിയാര്ന്നു അപ്പം അത് വെട്ടി വയക്കാൻ വെച്ചായിര്ന്നു. മൊളക പെയട്ടി ആഹ് തോട്ടീന്ന് കിട്ടിയാര്ന്നു. അപ്പത്തെയ്ന് ഏഹ് എന്നോട് ഞ്ഞ് വയക്കണ്ട ഞാൻ കഴിക്കത്തില്ല പിള്ളാർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് ച്ച മുള്ളില്ലല്ലോ മുള്ളില്ലാതോണ്ട് പിള്ളാരും കഴിച്ചോളും ഉം. അപ്പൊ പിള്ളാർക്ക് കൊടുക്കാ മതിന്ന് പറയാൻ ഇരിക്കുന്നു ആഹ് ഏതാണേലും മറത്ത് കൊട്ക്കാന്ന് വെച്ച് ഉം.
വെള്ളം കൊറഞ്ഞാ ഈ തോട്ടിയതോ വെള്ളാണോ?
ഇല്ല വെള്ളം ണ്ട് വെള്ളം നല്ലായിട്ട് വര്ന്ന്ണ്ട്.
അട്ത്ത തന്നെ പറ്റാണോ തോട് ആഹ്.
ഉം ഇപ്പൊ നമ്മക്ക് നടന്ന ഞാച്ചാല് ആഹ് ഒരാ വീടിന്റെ അപ്പൊറ. തോട് വെള്ളം പൊങ്ങ്യതോണ്ട് ഇവന്മാർ കണ്ണ് തെറ്റ്യാ ഒടനെ കൂട്ടും പോവും.
ആഹ് കളിക്ക്യാനായിട്ട്.
ഉം കളിക്കാനായിട്ട് വെള്ളത്തിലെറങ്ങി. അന്നാ
ശെരിയെന്നാ ആഹ് ശെരി.